ആ
ഹലോ ആഹ കേൾക്കുന്നുണ്ട് പറഞ്ഞോ
ആഹ വിടെന്താ ആ ഫുഡ് കഴിച്ചു
ഞാൻ കഴിച്ചിരുന്നു ഓന് ഫുഡ് കൊടുത്ത് ആളപ്പടെ കട കാർട്ടൂൺ കൺണ്ടിരിക്ക്ണ് ണ്ട് വൈകിട്ടാണ് ആൾ എണീറ്റത്
ആണോ
അപ്പ ഇന്ന് കൊർച് വൈകും
മ് പ്രത്യേകിച്ചിട്ട് ഇപ്പ സ്കൂളുടുമ്പോ അപ്പൊ കാര്യമായിട്ട് തന്നെയ അല്ല ഫ്രൂട്ട്സ് തന്നെമ്മ കാര്യ
ഫ്രോട്ട്സൊക്കെ തിന്നോ കഴ്
ഇത്തയിക്കും ആ തണിമത്തനോ ഇലെങ്കിൽ മാങ്ങേ എങ്കിലും ഇതങ്ങാണ്ട്
ചോറ് കഴിക്കോ പിന്നെ
ഇല്ല ചോർ ഞാൻ വല്ലാതെ പ്രോത്സാഹിപ്പിക്കലില്ല പക്ഷെ ങ്ങള് ഉച്ചക്ക് മാത്രമേ ഒരുനേരെേ ചോറ് കഴിക്കുള്ളൂ
ഏ
മോളാണെങ്കിലും കഴിക്ക
രാത്രി ചപ്പാത്തി കഴിക്ക്വ
മി തു പോലേ ചെറുതായിട്ട് എന്തെങ്കിലും ഐറ്റംസ്
ആഹ ശരി അപ്പൊ ഈ അപ്പൊ വേഷകൂലേ ആഹ അപ്പൊ അഹ് ന്താ അങ്ങനെ ആക്കി
അ ന്നുല്ല ങ്ങനെ അൻപത്തഞ്ച് കിലോ ഇത്രയള്ളുേ ആഹ ആ ന്താർയോ കൂട്തലയിട്ട് ഫുഡ് കഴിച്ച കഴഞ്ഞല് പിന്നെനി ഒന്ന് വണ്ണം വെച്ച കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ള്ള ഡ്രസ്സ്‌ ഡ്രെസ്സും കാര്യങ്ങളും ഒന്നും ഇടാൻ പറ്റൂില്ല
ഉ അതന്നെ അല്ലെലും ഈ ഇത് പ്പാകണ്ട്
അത് വാ അത് വേണം ന്നാ പറ്റെ ല്ലാന്നുല്ല ന്നാ ഓവറായിട്ടുംല്ല
ഇന്ന എല്ലാരും കണ്ട എല്ലാരും പറിം എന്റെത്ര തടിമതി അതാണ് പാകം എന്നന്ന്റിയാം എല്ലാരും
അത്ര മതി കൂട്ടണ്ട വിചാരിച്ചിട്ടാണ് പിന്നെപ്പോ അരി ഭക് ഭക്ഷണം അത്ര നല്ലോ എന്നല്ലോ കാരണം കാബോഹൈഡ്രേറ്റ് അല്ലേ ഒക്കെ ഷുഗർല്ലെ അപ്
ഷുഗറ് ഇല്ലാതെ നോക്കയാണെങ്കിൽ നല്ലതാണ് എല്ലാർ ക്കും ഷുഖ
ആൾക്ക് ആള് ഇതേപോലെ തന്നെയാണ് ഉച്ചക്ക് മാത്രമേ ചോദുള്ളൂ
ആ ആ ശരി
ഇതന്നെ എന്തെങ്കിൽ സാലഡോ അല്ലെങ്കില് ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും തന്നെ ആൾ വന്ന കാല കഴൊെ അപ്പൊ ഞങ്ങളും ഇപ്പ അവിടെയിരുന്നു പുറത്തരുന്നു ആള എടുത്തരുന്നു
ആഹ
അ ഓരപ്പം കൊടുങ്ങ ചെയ്യല്ല ഇപ്പ നമ്മള് ആരുായിട്ട് അങ്ങനെ പോയി
ആഹ ഉറങ്ങല ഈ ഉറങ്ങലില്ലാ
എങ്ങട്ട ഉച്ചക്കോ
ആഹ
ഇല്ല ആ ശീലല്ല
ആ നിങ്ങള്ൾ മൂവിയൊക്കെ കാണാൻ പോകാറുണ്ട്ോ
ആഹ ഞാനിപ്പോ മോനായിട്ട് പോയിട്ടില്ല
ആ ഏതെല്ലാം ലാസ്റ്റ് കണ്ടു
ലാസ്റ്റ് കണ്ടത് പോനുണ്ട അതിന്റെ മുന്നോണ് ജനഗണമനയാണ് ഞാൻാ ലാസ്റ്റ് കണ്ടത് ഓന പ്രഗ്നൻസി മുന്നേ പിന്നെ അതിനന് ശേഷം പോ മക്കളായിട്ട പിന്നെ ഞങ്ങൾ അധികം ആള് കൂടെണ്ടാവും ഞങ്ങ അവിടെ പോകുമ്പോഴാണ് അവിടെന്ന് പറഞ്ഞാൽ അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളെ തിയേറ്ററില് കയറ്റൂല
ആഹ ശരി
അതേപോലെ പ്രഗ്നൻസി അ അവിടെൊക്കെ അത്രയും എല്ലാ കാര്യങ്ങളും
ലിമിറ്റ് ഉണ്ടാവൂല എല്ലാത്തിനും ആഹ
പിന്നെ പോയിട്ടില്ല പിന്നെ ആള് കഴിഞ്ഞ പ്രാവശ്യം നാട്ടില് വന്ന സമയം ഞങ്ങളെ ഹൗസ് വാമിങ്ങിന്റെ തിരക്കും അതുപോലെ ഇന്റെ ആങ്ങളാന്റെ കല്യാണത്തിന്റെ തിരക്കൊക്കെ
ആഹ ആഹ് ആഹ് ആഹ
ആ ഒരു രണ്ടു മാസം പോയതേ അറിഞ്ഞില്ല പിന്നെ ഇപ്പോൊ ഒരു നാാലു മാസം ഞങ്ങ അവിടെ പോയി നിന്നു അത് യുദ്ധവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയും പോയി
ആഹ യുധ ഇണ്ടായിുന്നല്ലല്ലേ നക്ക അടങ്ങക്ക കൊറ ആ ടൈമിൽ നിങ്ങവിടെ ആ ടൈമില് ആഹ ശരി
ഇപ്പൊ പിന്നെ അനിയിപ്പോൊ ആഹ പ്രശ്നംന്തന്ന ഓ ഞാൻ നേരിട്ട് ഖത്തറിലായിന്ന് നേരിട്ട് കണ്ടിന്നുട്ടോ എല്ലാ അതും പക്ഷെ അക്കില്ലല്ലോ മേലെ തന്നെ അവിടുന്ന് ഇടെ മിസൽ വരുന്ന ഇവിടുന്ന് അപ്പത്തിന് ഇവിടുന്ന് മിസൈൽ രണ്ടും കൂടെ കൂട്ടിടിക്കണ് കത്തണ് ഇതൊക്കെ നമ്മ നേരിട്ട് നിന്ന് കാണും അത്രയും ദൂരത്തന്നല്ലേ നമ്മളിപ്പോ നക്ഷത്രങ്ങളെയും അമ്പ്ളികാമന കാണ പോലെ ഒരു കൗതക്കായിട്ട് നിന്ന ഇങ്ങനെ കണ്ടീന്ന് അത് ക ഫുള്ളായിട്ട് ക
ഉ അതന്നെ എല്ലാരും പറയുന്നത് അങ്ങനെ ആ അവിടെല്ലക്ക പേടിയാണ് അതലോചിച്ച്പോ എന്താ അറില്ലല്ലോ ആഹ ന്യൂസില എന്തെങ്കിലൊക്കക്ക്
ആഹ് ഇവിടുന്ന് വിഴിച്ചിട്ട് ഭയങ്കര കരച്ചിലായി ഉമ്മീറ്റൊക്കെ നിങ്ങളൾ ഞങ്ങളോട് വെറു പറയാണ് ഞങ്ങ അങ്ങനെ കാണണ വാർത്തയിൽ ഇങ്ങനെ കാണു പറു ഞങ്ങ പറഞ്ഞ അങ്ങനത്തെൊ ഒരു പ്രശ്നവും ഞങ്ങ അതൊക്കെ ഇല്ലന്ന് പറഞ്ഞിട്ട് ഒ കാര്ക്ക ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല
ആഹ ശരി
ഉം ഇനിപ്പോൊ ഒരാഴ്ച്ച ഉള്ളിൽ ഇയാള എത്തും
ആഹ എവിടൊണ് അവിടെ എവിടെയാണ് നിക്കണത് പറഞ്ഞത് ദുബായ് ഖത്തറിലല്ലേ ആ വേറെ എന്താണ് വേറെ
വേറെന്താ അങ്ങനെ പോ
അനക്ക് നോ നോർമൽ പ്രസവം തന്നെ ര്ന്നല്ലേ ഗണ്ടു ആഹ
പക്ഷെ ഗ്യാപ്പ്ുണ്ട് മോളും മോും തമ്മില അത്യാവശ്യം എട്ട് വയസ്സിന്റെ്യസ മോൾക്ക് പത്ത് വയസ്സായി മസ്രി കേസു
ആഹ ശരി
എട്ട് വയസ്സായപ്പോഴാണ് മോനെ പ്രസയിിച്ചത്
ആഹ കൊതക് ശല്ിൊക്കെ ഉണ്ടോ അവിടെ
ഓ ത്തഖ ഇച്ചി ഞാൻ പറയാം ഈച്ച നമ്മെ വീടിന്റെ പുറത്ത് വല്ല ആരെങ്കിലും സധ അല്ലെ പണ്ടത്തക്ക കല്യാണത്തിണ്ടായിരുന്നില്ലേ ഓളിച്ചരത്തിന്റെ മാതിക ആൾക്കാാര് കാവലിക്കണ പോലെ അതുപോലെ നമ്മളുടെ ഈറ്റ ആള് നക്കണത് വാതില് തുറക്ക നോക്കീട്ട്
എല്ലാത്തിനും ര കോമഡി
ആഹ അല്ലേ പിന്നെ ഞാൻ പറയാ മോൾക്ക് സ്കൂൾ ഇല്ലെങ്കിലേ
ആഹ ശരി
നല്ല ഈറ്റ ശല്യ കറട്ട ഉള്ളില് ളണെങ്കിൽ വക്ക പുറത്ത റങ്ങാ പിന്നെ ഉള്ളിൽ കേയറ ഞാനും മോ ഉള്ളത്തിൽ കേറ കഴിഞ്ഞാൽ പിന്നെ തുറക്കൂലേ ഇ പൂള് വരുമ്പോന്നൊക്കല്ലാണ്ടേ ആ എനിക്ക് പേടിയാണ് ഓനെങ്ങാനും വാതില തുറന്ന് എങ്ങട്ടേലും ഇറങ്ങിപ്പോ ചെയ്ത് കഴിഞ്ഞാല് ആോള കാര്യങ്ങളൊക്കെ ഓളെന്നെ ഒക്കെ ഏകദേശം ചെയ്യ പഠി എഴുതാനുള്ളതൊക്കെ സ്വന്തമായിട്ട് ചെയ്യും പക്ഷെ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇ
അത് എല്ലായിടത്തും അങ്ങനത്തന്നെന്നാ ഇല്ലെങ്കിൽ ആ ഓലിക്ക് മടിയാാവും
അമ്മച്ചി ഒന്ന്ും പറഞ്ഞുണ്ട് ഒന്ന്ും പറഞ്ഞുണ്ട്ോ
ഇവിടെ എല്ലാത്തിനും ഞാൻ അടുത്ത് കാണും അല്ലെങ്കിൽ മടിയൻ അല്ലെങ്കിൽ കളിൽ
ആ പിന്നെ അതേപോലെ സ്കൂൾ പോകുകവാണെങ്കിലും ഒക്കെ വള ഒറ്റക്ക് ഡ്രസ്സ കാര്യങ്ങളും ഒക്കെ്ച് ഒക്കെ ഡ്രസ്്യുയ്‌മ ഒക്കെ വരും മുടി കെട്ടാന് അത്രർക്കത് ഇല്ലട്ടോ അത് വിടുപ്പ വരും ബാക്കിയുള്ളതൊക്കെ ഡ്രെസ്സിങ്ങും കാര്ങ്ങളൊക്കെ അതന്നെ സ്ഥിരിടും ഒക്കെ ഒറ്റൊക്കെ
അതന്നെ
ഓൾക്കുതന്നെ പെട്ടെന്നൊരു ചേഞ്ച് ആപ്പോയി ഭയങ്കര ബുദ്ധിമുട്ട് പിനെ ആദ്യക്കെ ഓളെന്ന വറ്റല്ലളക്കെ ഇങ്ങനെ വളർന്ന് ഇതായി ഓറ്റ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്ത് ചെയ്ത് കൊടുത്ത് അങ്ങനെ വന്ന ആ
എന്തായാലും രണ്ടാമത്തെ കുട്ടികളണ്ടാകുമ്പൊ എന്തായാലും അവരുന്ന ശരി ആത്തെ പിന്നെക്ക് മനസ്സിലാവുംമാനെ നോക്കിട്ട മ കയല്ല നമ്മളെന്നെ നോക്കന്
ന്താവൂല്ല്യനറഞ്ഞ ഒന്നി വെച്ച് ഒരു ഷെഡ്‌ഡി വെച്ച റ ല ന് അങ്ങത്തൊ ക്കെര് അവധയിരുന്നു ഇന്നർവെയർസ ഒക്കെ നമ്മള് ഇങ്ങനെ ഇടത്തോട് പിന്നാലെ നടക്കണ്ടി ഇപ്പൊ തന്ന ക്കെ ആളന്നെ
ഉം കുടുംബശ്രീ ഒക്കെ ഉണ്ട അവിടെ അല് ആ അൽ കൂട്ടൊക്കെ അയിനൊന്നും കൂടിയിട്ടില്ല
ഞാനീ പോണോണ്ടേ
ആ അതുകൊണ്ട് പിന്നെ അയിനൊന്നും പറ്റണണ്ടാവില്ലല്ലെ.
പറത്ത് ചെലപ്പോ കൊറച്ച് ഇവിടേക്കാര കൊറച്ച് അവിടക്കാരും ഇപ്പ ഞമ്മള് ലോണോ കാര്യങ്ങളൊണ്ടെങ്കി എല്ലാരേം ഒപ്പ് വേണ്ടി വരും. ർന്ന് കഴിഞ്ഞാ മറ്റുള്ളർക്ക് കൂടി ഒരു ബുദ്ധിമു
അത് ശെരി. ഞാനിപ്പോ വാടക വീട്ടിലായത്. ഞാനൊന്നും അതിനൊന്നും കൂടീ ട്ടൊന്നുമില്ല. കമ്പണ്ട്. പക്ഷെ, ഓര്‌ പറയും സ്ഥിര താമസം വേണന്ന് പറ്റിയ എന്നൊക്കെ പറയും.
അല്ലപ്പൂ, വീട്ടിൽ ചേരുന്നൊക്കെ ഉണ്ട് പക്ഷെ നിനക്ക് എടുക്കാനൊരു വീട്ടു നമ്പറും കാര്യങ്ങളും. റേഷൻ കാർഡ്ണ്ടാ
പിന്നെ പറ്റുവല്ലോ. കൊഴപ്പോന്നുല്ല. അങ്ങനെ ഇവിടെ പിന്നെ അധികം ആൾക്കാരൊന്നും ചോദിക്കുല്ല. ഇവിടെ ഞങ്ങൾ അയൽക്കൂട്ടണ്ടാക്കിട്ട് കളഞ്ഞത്. അത് പിന്നെ വാടക വീട്ടിലാ.
ആ, ശരി.
അങ്ങനെ പറ്റിയത്
അയൽക്കൂട്ടത്തിൽ ഒരാളെ പറ്റുള്ളു അങ്ങനെണ്ട്.
ആ ശരി ആ ആ ആ.
തറവാട്ടിലായിരുന്ന ചെയ്യാൻ വേണ്ടി, ഇതാക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് നോക്കുന്ന അന്ന് ഉമ്മ ഉണ്ടായി ഹലോ! അതേപോലെ ആയിരിക്കില്ല. അപ്പോ എനിക്ക് ജോലി ചെയ്യാൻ പറ്റൂല്ല. ഇപ്പം തന്നെ പിന്നെ ചെലപ്പോ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്ക കാര്യങ്ങളൊക്കെ വരുമ്പോ
അതന്നെ. ഫ്രിഡ്ജും, ഫ്രിഡ്ജൊക്കെ ഒണ്ടാവോ അവിടെ? ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഇണ്ട്
മെഷീനും, ടിവി എല്ലാം സംഭവം എല്ലാം. പണി. വീടിന്റെ പണിയെല്ലാം, അതും കഴിഞ്ഞു. ഇനി ഒന്നൂല്ല.
ഓ! ആ, ആ കൂടിരിക്കലൊക്കെ ഉണ്ടാക്കിയില്ലേ?
എല്ലാത എല്ലാം ഒണ്ടാക്കും.
ആ
വീടിന്റതായിട്ട് ഇനി ഒരു പണിയും ബാക്കിയില്ല. ഇനി ഒന്നും ചെയ്യാനില്ല.
മഴ അങ്ങട്ട് മൂടി നിക്കുന്നുണ്ട്. അങ്ങട്ട് മൂടണണ്ടാവോ?
നല്ല വെയിലാ.
ആ, ഓരോ ടൈമില് ഓരോ
ഉം, എന്നാ പറയാ ജൂൺ മാസാ തോന്ന ണെന്നേല്ലാരെ
ആ അതന്നെ. പക്ഷെ കഴിഞ്ഞ വർഷൊക്കെ ഇതിലേറെണ്ടാരുന്നല്ലേ പെട്ടെന്ന് പെയ്തേക്കണ്
ഭയങ്കര ചൂടിന്റെ ആളാ. ചൂട്, ചൂട് പറഞ്ഞാ ചാവ് വെക്കാറ. അയിന്
ആ ഇവിടെ അങ്ങനെയാ, ഇവിടെ മയക്കാലത്തൊക്കെ ഫേൻ
ആ ഇവിടെ അതന്നെ ഇപ്പൊ പറയണത്. ഇനിയിപ്പോ ഞാൻ പറേന്നത് നിങ്ങള് വരുന്ന ന്നെ ചൂടു കൂടിയ ടൈമ് ന്നെ തണുപ് പ്പ് തീരെ സഹിക്കാൻ കഴിയില്ല. പിന്നെയാള് പിന്നെയളിത് ചെയ്യാനുണ്ടേ നു ഞാ മ മക്കളെ ഒപ്പിച്ചക്കും. മോളും അതേ പോലെ ചൂടിന്റെ ആളാണ് ഒന്നു ഫാനിട്ടു നോക്കാന്. അവളു ഞാൻ എന്ത് ചെയ്ച്ചാലും ഒരു മണിക്കൂറ് മിക്സി ഓണാക്കി വെയ്ക്കും. എന്നിട്ട് ഞാൻ കിടക്കാൻ നേരം ഓഫാക്കി വെയ്ക്കും.
അന്നാ ശരി ആ എന്നാ ശരി ഞാൻ വിളിക്കാം.